അല്ല കേൾക്കുന്നുണ്ട ആഹ അപ്പ ക്ലറ ആ കേക്കുന്നുണ്ട്
ആ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒഹിച്ച കൂടാൻ പറ്റാത്തൊരു വിഷയമാണ് ഫുഡ് ഭക്ഷണം ഇന്നത്തെ ചർച്ചന്ന ഭക്ഷണ ആവാ അല്ലേ ആഹ നമ്മളിപ്പോൊ ഒ ഒന്നാമത് ഭക്ഷണംന്തെല്ലാം പറയുമ്പോൾ തന്നെ പരക്കത്ത ഭക്ഷണം പുറത്തത്തെ ഭക്ഷണം അങ്ങനെ തന്നെ ചർച്ച തന്നെ പോവാറ് നിങ്ങള് കൂടുതലായിട്ട് പുറത്തും ആ പുറത്തുനിന്ന് കഴിക്കുന്നതാണോ അല്ല വീട്ടിൽന്നാണോ കൂടുതലായിട്ട് കഴിക്കാറ്
കഴിക്കറുണ്ട് പക്ഷെ അങ്ങനെ ഓവറല്ല മാസത്തില ഒന്നോ രണ്ടോ തവണയൊക്കെ പുറത്ത് വൈഫി ഓളയും കൊണ്ട് പോ സമയത്ത് കഴിക്കുന്നത് മാത്രേ ഉള്ളൂ പിന്നെ ഇപ്പം കൂടുതലും ഇതെങ്കിലും അസുഖം വന്നിട്ട് ഡോക്ടർ പോകുമ്പോൾ സമയം ഡോക്ടർിലും വയറിളക്കോ ചർറ്റ അ സമയത്ത് പോവാണെങ്കിൽ ആദ്യം ചോദിക്കുന്നത് പുറത്തുന്ന്ക്ഷണഹിക്കുന്നന്നല്ലേ
അതെ അതെ അതെ ജ ജക് ഫുഡോ അങ്ങനെ എന്തോന്ന് ചോദിക്കല്േ അത് കഴിക്കാറുണ്ടോന്ന്
അത ഇപ്പൊ പുറത്തത്തെ ഭക്ഷണം പുൊറത്തെ ഭക്ഷണം പുൊറത്തത്തെ ഭക്ഷണംവും വീട്ടത്തെ ഭക്ഷണം മ്മ നല്ല വ്യത്യാസം ഉള്ളതത് കൊണ്ടല്ലേ അങ്ങനെ ഡോക്ടർമാർ ചോദിക്കാൻ കാരണം ഉണ്ടാവാ
എനിക്ക് തോന്നുന്നത് നമ്മള ഈ പുറത്തുള്ളവര് അവര് എങ്ങനെ ഇ നമ്മുടെ എന്താ ഹെൽത്ത് ആ അല്ലെങ്കിൽ നമ്മുടെ വരുന്നവരെ നോക്കുക എന്നുള്ളതിനേക്കാളും അവരെങ്ങനെ ഒരു അഞ്ചു രൂപ ലാതെ നോക്കൂ ഇപ്പൊ ഞമ്മളെപ്പ അധിക
ഇടക്ക് വോയിസ് ബ്രേക്ക്ാന്നണ്ടോ
ക്ലിയർണ് ഓക്കൊണ് അതായത് നമ്മള് പുറമേ ഉുള്ളവരൊക്കെ ഒരിക്കലും നമ്മുടെ ശരീരം ഉഷാറാക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരോഗ്യ നോക്കിട്ട് ഒരിക്കലും ഭക്ഷണം ഉണ്ടാക്കൂ എങ്ങനെ ഒരു അഞ്ച് രൂപ ലാഭിക്കാന്ന് മാത്രം ഉദ്ശ ട്ട് കച്ചവടം നടത്തുന്നവരാണ് അധികര അപ്പൊ അവര ഒരിക്കലും നമ്മൾ ചില സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ട് ഓരോന്നിനും മാറ്റണം ഓരോന്ന്ും കൃത്യമായി കഴുകണം അങ്ങനെ ണ്ടല്ല അപ്പൊ ചിലത് അവര് കൃത്യമായിട്ട് നോക്കാത്ത കൊണ്ടായിരിക്കും ഒരുപക്ഷെ പുറത്തുള്ള ഭക്ഷണം നമുക്ക് ഇങ്ങനെ ചിലപ്പം തലവേദനയായിട്ടും മറ്റ് ചർദിയൊക്കെ ആയിട്ട് വരുന്നത് വീട്ടന്നാവുമ്പോ ഒരിക്കലും വീട്ടന്നാവകുമ്പോ ഒരിക്കല നമ്മൾ എന്താക്കല നക്ക് അവർക്ക അഞ് മിനി ലാഭം കിട്ടാൻ വേണ്ടിട്ട ആാക്കൂല എങ്ങനാലും ഒന്നും വരരുത് നല്ല എല്ലാവർക്കും സന്തോഷം ആവട്ടെ എന്നുള്ളരു ഉദ്ദേശത്തിൽ മാത്രമേ ആക്കുകയും ചെയ്യൂ അത്െന്നെരിക്കും പ്രധാനമായിട്ട് കാരണം പറയാം
അതെ നമ്മള് മാത്രല്ല പുറത്തു ഭക്ഷണ സമയത്ത് അവര് ഏതു തരം ഓയിൽ ആകുമ്പ കേ ന നമ്മള് കാണുന്ന ഒന്നും അറിയുന്നില്ല ഇപ്പൊ അവർക്ക് ഏറ്റവും കുറഞ്ഞ ഓൽ ഉപയിച്ചാൽ ചിലപ്പോ ഇുന്നൂറുപ്പേന്റെ ഓൽ ഉണ്ടാവും അഞ്ഞൂറ്ുപ്പ ണ്ടാവും അതത്ര ഹ ചെിലവ് ഉറക്കുന്ന അത്രയും അവർക്ക് ലാഭമല്ലേ അപ്പൊ നമ്മളെ തിന്നുന്ന ആള് ആരോഗ്യ നോക്കുന്നില്ലല്ലോ
അത്തന്നെ അത്തന്നെ അതാണ് പ്രധാന പ്രശ്നമായിട്ട് പറഞ്ഞത് ഓയിൽ ഇല്ലാത്ത ഭക്ഷണം നിലവില ഇില്ല അധിക ഭക്ഷണം തന്നെയാണ് അപ്പൊ അവര് ചിലപ്പോ ഏതെല്ലോ കാലത്തുള്ള കൃത്യമായിട്ട് മാറ്റാനോ അല്ലെങ്കിൽ പഴയ ഉപയോഗിച്ചു തന്നോ ഉപയോഗ അങ്ങനൊക്കെയുള്ള പ്രശ്നം ഉണ്ടക കൃത്യമായിട്ട് മ അതൊന്നും നോക്കാത്തടത്തല്ലാം പോയാല് പെട്ടെന്ന് തന്നെ നമ്മള് ഒന്നാമത് നമ്മെ ശര നോക്കിയാൽ തന്നെതിരും ചിലർ മുഖം നോക്കിയാൽ തന്നെോദിക്കങ്ങൾ പുറത്ത നിന്ന് കൂടുതലായിട്ട കഴിക്കുന്നു മുഖം കണ്ടാല് വരെ നമുക്കിപ്പം തിരിയുന്ന അവസ്ഥയാണ് പുറത്തത്തെ ഭക്ഷണം കഴിക്കുന്നവരെ വീട്ടിലാാവുമ്പം എങ്ങനെയാണെങ്കിലും അതായത് നിലവിലെ മൊത്തത്തിലെ സാഹചര്യം തന്നെ മാറിയിട്ടുണ്ട് ഇറച്ചി കൂടുതലായിട്ട് കഴ ുന്ന ഒരു സമൂഹണ ഇപ്പോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവടെ ശരീരത്തിൽ മറ്റും ഉണ്ട് അപ്പൊ അതന്നൊക്കെ മാറിയിട്ട് പഴയ ഒരു ശിക്ഷ്യത്തിലേക്ക് തന്നെ വന്നാലേ എന്താവള്ളൂ മൊത്തത്തി നമ്മള് പഴയ ആ ഒരു ആരോഗ്യവും എല്ലാം കിട്ടുള്ളൂ
എന്റെ അഭിപ്രായത്തില് അതെ ഞാൻ എൻന്റെപ്പുറത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇറച്ചൊരു വില്ലനല്ല പക്ഷെ ഇറച്ചിന്റെ കൂടെയുള്ള എണ്ണ അതുപോലെ മറ്റ് ബാക്കി എന്തല്ലോ മസാലയും മറ്റാണ് ഒരു വില്യനായിയിട്ടുള്ളത് ഇറച്ചിന്ന് പറയുന്നത് ഒരു പ്യൂർ പ്രോട്ടീൻ ആണ് അ ഏത് തർച്ചയാണെങ്കിലും അത് ശരിക്കരു പ്രോട്ടീൻണ് നമ്മുടെ ശരീത്തിത്തില് ഒരു ദിവസം മുപ്പത് ഗ്രാം പിന്നെ തൊണ്ണൂറ് ഗ്രാമ വരെ അത പിന്നെ അതിന്റെ ഒരു പ്രോട്ടീൻ ആവശ്യമാണ് അതില് മുട്ട വരും മീന് വരും ഇറച്ചി എല്ലാം വരും പക്ഷെ നമ്മളത്െ വില്ലനായിട്ട് കാണാ ല്ല എന്റെ അഭിപ്രായം വല്നായിര് കാണ്ടത് മറ്റു പല സാധനങ്ങളും പിന്നെ ജങ്ക് ഫുഡില് വരുന്ന വറെേ വെളിച്ചെണ്ണ കൂടുതലായിട്ട് എണ്ണ തന്നെ ഏ നെയ്യല്ലാത്ത എണ്ണ അതുപോലെ കുറെ കുറെേ സാധനങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ട് പോയാല് എന്നും ഒ അസുഖല്ല ജീവിതശൈലി കൊണ്ടുണ്ട എന്ത പൊണത്തറി അല്ലെങ്കിൽ വളഷ്ടമുള്ള സുഖ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഡോക്ടറെ പോയി കാണിക്കുന്ന സമയത്ത് അവരെ ഏ എന്തെങ്കിലും എന്തെങ്കിലും ഒരു മരുന്നോ കുളിക്കയോ ആണ് ആദ്യം ഡോക്ടറെ നിർദ്ദേശിക്കുക കാരണം ഡോക്ടറിന കിട്ടേണ്ടതാണ് മതും വന്ന് അത് കമ്മീഷൻ കിട്ടേണ്ടതുണ്ട് പിന്നെ രോഗീെ കണ്ടിന്യൂസ് പിന്നെ കിട്ടിയാത്ര ഫീസ് കിട്ടുള്ളു പിന്നെ ഒ അതെല്ല അപ്പൊ അതിന് വാടക കൊടുക്കേണ്ടി വരും അല്ലെങ്കില് പിന്നെ അത് ഉപയോഗപ്പെട്ടാൽ മാത്രല്ലേ അതിന് അയമന്ന് പൈസ പിന്നിട്ടേ അത് ഒരു വൈക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ര രോഗിന ഉണ്ടാക്കലും ഡോക്ടറ കടമയാണ് രോഗന്റെ അടുതന്ന് പിന്നെ മാക്സിമം ഇല്ലാത്ത രോഗം കുത്തിക്കയറ്റലും ഡോക്ടർ കടമ ഒരിക്കലും ഒരു ഭക്ഷണത്തെ ഒരു കുറ്റ റയൂല അവര് ഭക്ഷണം നിയന്ത്രിക്കാനും ആവശ്യപ്പെടൂല അവര് ഗുളിക കഴിക്കുക മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ എന്റെ അഭിപ്രായത്തില്
അതെ അതെ ഇങ്ങള് പറഞ്ഞത് ഭയങ്കര വിഷ്യയാണ് അതായത് ഒരിക്കൽ പോലും ഒരു ഈ മൊത്തത്തില് ഞമ്മള് എന്താ പറയാ ലോകം തന്നെ എങ്ങനെങ്കിലും ഒരു അഞ്ചു ഉർപ്യ ണ്ടാക്കാനായി എങ്ങനെ എന്താ കാട്ടാ അയിനു വേണ്ടിട്ടാണ് ആരും സ്വന്തം നോക്ക്ന്നില്ല ആവ വേണംന്ന്ണ്ടെങ്കിൽ സ്വന്തം നോ ക്കിയാൽ അത്രയും നല്ലത് ഇപ്പൊ അമ്മളെ വീട്ടിലെ തന്നെ ഈ ചെറിയ ചെറിയ കുട്ടിയാക്കൊക്കെ ഒരു വട്ട യറ്റം പൊറത്ത്ന്ന് ഭ ഭക്ഷ്ണം വാങ്ങിക്കൊടുത്താല് ആ കുട്ടിക്ക് ആ ഭക്ഷ്ണം ഇഷ്ട്ടപ്പെടയാണ് പിന്നെ പൊര്ക്കേത്ത ഓൻക്ക് വേണ്ട എന്റെ വീട്ടിലൊക്കെ ഭയങ്കര വിഷയാണ് രാവിലെ അല്ലെങ്കിൽ ഉച്ച നേരത്തൊക്കെ ബെറുംചോറ് കൊടുത്താല് കുട്ടി വെറി മീൻ ഇത് വേണ്ട ആ കുട്ടിക്ക് നെയ്ച്ചോറ് കിട്ടിയാലേ കഴിക്കൂന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന ഒരു കാ ലം ഇത് ലോകത്തേക്ക് മാറിയിട്ട്ണ്ട് അതായതീ കുട്ടിക്ക് ബെറുംചോറ് കൊടുത്താ വേണ്ട നേരെ മറിച്ചിട്ട് അതൊന്നും ഓൻക്ക് തിന്നാൻ പോലും ഒരു മൂടില്ല നമ്മ കൊറെ പഴേ ഉസ്കൂൾ നി ഇന്ന് വരെ നമക്ക് നല്ല സപ്പോർട്ടിവാ യിട്ട് കിട്ടിയത് കഞ്ഞീ പയറും കഞ്ഞിയൊക്കെ കിട്ടിരുന്ന ഒരു കാ കാലം ഇണ്ടായിരുന്നു ആ പയറും കഞ്ഞി കുടിച്ചപ്പോ ഉണ്ടായിരുന്ന നമുക്കൊര് ഒരു ഒരു ഉഷാറുണ്ടേരുന്നു അതിപ്പം നെലവില് ഇല്ലാന്നാണ് ഞാൻ കേട്ടതേ സ്കൂൾല് വരെ ഞമ്മള് ആ ഒരു സിസ്റ്റത്ത്ന്ന് മാറി ചോറും കറി അങ്ങനെ അതായത് ഒരു പഴമേൽ നിന്ന് മാറിയിട്ടെങ്ങനെ ഒര് കുട്ടികള് മുതല് വലിയവര് വരെ പൊറത്ത്ന്ന് ഈ വീട്ടുകാരും അയിന് ഇതിന്റെ പ്രധാനകാരണക്കാരെന്നെ യാണ് അതായത് ഒരു അഞ്ച് മിനിറ്റ് ലാഭത്തിന് വേണ്ടീട്ട് അമ്മക്ക് ഇന്നിന് പൊറത്ത്ന്ന് ആയിക്കൂടെ ഇപ്പൊ ആക്കാൻ കയ്യിന്നില്ല ക്ഷീണം പിടിക്കും മൊത്തത്തിലുരു മടി പിടിച്ചതൊക്കെ ഇതിന്റെ ഒരു അമുക്കൊരു എന്താ പറയാ ഒരു മെയിൻ ഘടകായിട്ടെന്നെ പറയാല്ലെ
അതെ അതെ സൗകര്യങ്ങള് കൂടുമ്പോ മടികള് മടി കൂടാന്ന് ഇപ്പൊ സൗകര്യ ഉള്ളെടത്ത് ശരിക്കും മ ടി കൂടിക്കൂടി വെരാ ചെയ്യൂ ഇപ്പൊ ഇപ്പോ ഇപ്പൊ പഴയ പോലെയല്ല ഇപ്പൊ ഒരു വണ്ട് കാർപ്പറ്റ്ന്ന് ഒരു കാ പിന്നെ വീട്ടിന്ന് എറങ്ങ യാല് അവര് നടക്ക്ന്നില്ല നേരെ വണ്ടിയിലേക്ക് കേറ്ന്ന് ഇനി അവട്ന്ന് നേരെ വണ്ട് നേരെ കൊണ്ടോയി മിറ്റത്ത് എർക്ക്ന്ന് പിന്നെ സ്കൂൾ മിറ്റത്ത് സ്കൂൾന്ന് ഒരു സ്കൂള്ന്ന് അത് കഴിഞ്ഞശേഷം വീണ്ടും അതുപോലെ തിരിച്ച് വരും ഒരു ഒരു ലെഗോൺ ഗോയിന്റെ ഒരു ഒരു ഒരു രീതിയാണ് ഇപ്പൊ നെലവിൽ പൊയിക്കൊണ്ടിക്ക്ന്നത് അതൊണ്ട് കുട്ടികൾക്ക് ന്നെ എന്തെങ്കിലും ഒര് ഏ പുതിയൊര് ഒരു സ്ഥലം പരിചയപ്പെടാന് ഉ ഒന്നും വേണ്ട ഒരൂ സൊ സ്കൂൾ ബസ് ഇല്ല ലെയ്ൻ ബസ്സിന് പോ പോവാം പർന്നാല് ഏടെയാന്ന് കേറണ്ടേന്ന് അറിയില്ല ഏടെയാണ് എറങ്ങണ്ടേ അറിയില്ല എങ്ങാനും ഒരു സ്റ്റോപ്പ് മിസ്സായി പോയിനെങ്കില് അത് തിരിച്ചു വരണ്ടേ ന്നെങ്ങനാ യെന്നറിയുന്നില്ല അത്രയും ഒരു ഒരു ഒര് ചി ചി ചി ചിട്ടയില്ലാത്ത വെറും ഒരു മനപ്പാഠം പഠിക്കാൻ വേണ്ടിപ്പം പ്പോന്ന പോലെയാന്ന് ഇപ്പ ഉസ്കൂൾത്തെ നെലവിൽത്തെ ആ ഒരു പോക്ക് ഇപ്പൊ സ്കൂളിന്റെ ഒരു കാരണം പറയാൻ മാത്രല്ല പൊതുവേ കുട്ടികളെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് പറ്റണം ഇപ്പ അതെ ന്നെ
അതെ അതെ അയ്ഞാം അല്ലെ ഭക്ഷണ ത്തില് മാത്രല്ലപ്പം ഇങ്ങളീപ്പം പറഞ്ഞ കുട്ടികളെ വിഷയം ഉണ്ടല്ലോ അത് ഭയങ്കര വിഷയം തന്നെയാണ് കുട്ടിനെ ഒന്ന് ഇമ്മളെ മഴ കൊള്ളാനോ അല്ലെങ്കില് പൊറത്തെറങ്ങി മണ്ണിക്കളിക്കാൻ പോലും നമ്മളിപ്പോ ആരും വിടുന്നില്ലല്ലോ വീട്ട്ന്ന് കളിച്ചാൽ മതി വീ വീട്ടിന്റെ ഉള്ള്ന്ന് കളിച്ചാൽ മതി ഞ്ഞിട്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് കൂടുതൽ സൗകര്യം ആയി കൊടുക്ക്ന്നത് നമ്മള് ഭക്ഷണത്തിൽ മാത്രാണ് ഇപ്പൊ കാര്യമായിട്ട് നമ്മള് ഇങ്ങനെ നോക്കിയതെങ്കിലും എല്ലാ വിഷയത്തിലും ഇപ്പം മൊത്തത്തിൽ ഒരു എല്ലാരൊര് പഴമ എന്ത് മാറീട്ട് അതൊക്കൊര് പഴേ ടൈപ്പല്ലേ അമൊക്ക് പുതിയതായിക്കൂടെ എന്നുള്ള രീതില് ഇങ്ങനെ മാറിക്കൊണ്ട്ക്കയാണ്
അതെ ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഇണ്ട് ചെല ഭക്ഷണങ്ങള് പിന്നെ അത് അമക്ക് പറ്റുന്നെ അല്ലാ ആ നല്ല ആൾക്ക് അത് ചിന്തിക്കുന്ന ആൾക്കാര് ഇണ്ട് മത്തി മത്തി ആണെങ്കിൽ നല്ലെ ഏ സമൃദ്ധമാ മായ ശരീരത്തിന് നല്ല സമൃദ്ധമായ പോഷകങ്ങളുള്ള ഒരു ഒരു മീനാണ് പക്ഷെ അത് എല്ലാവർക്കും പറ്റുന്നില്ല അത് എന്തുകൊണ്ടാ അതൊരു കൊറച്ചലാണ് മത്തിയാ ഒരു ആടെല്ലാം വേണം ചെല ആൾക്കാർക്ക് എന്നാലേ ഒരു സമൃദ്ധിയാവൂ ഒരു കല്യാണത്തിന് പോയാല് അവിടുന്ന് മ മത്തി വെള്മ്പ്ന്ന കാണുന്നില്ല പക്ഷെ ആടും പോത്തെല്ലാം വെള്മ്പ്ന്ന കാണുന്നുണ്ട് പക്ഷെ മത്തിനെക്ക ആടിനേക്കാൾ ചെലപ്പോം പോഷകങ്ങള് ഈ മത്തികളുണ്ടാവും അല്ലെങ്കിൽ മറ്റു മീനുകൾ ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് അയക്കൂറയൊക്കെ കല്യാണത്തിന് വിളമ്പുന്നുണ്ട് പക്ഷെ അയക്കൂറിനേക്കാൾ എത്രയോ ഇരട്ടി പിന്നെ സമൃദ്ധിയുണ്ട് മത്തിയിൽ പക്ഷെ അതെന്തുകൊണ്ട് വളമ്പുന്നില്ല ഇതൊക്കെ ചില എ ചില എന്തിൻറെയോ പുറത്തുണ്ടകുന്ന സംഭവാന്ന് ഞാൻ കരുതുന്നത്.
നിങ്ങൾ പറഞ്ഞ മത്തിയുണ്ടല്ലോ അത് ഞാന് നമ്മള് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊരു പത് ത്ര വാർത്ത കണ്ടനു അതായത് ക്യാൻസറിനെ തടയാനുള്ള പലതും മത്തിയിലുണ്ട്ന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിലവില് മീനൊന്നും നമ്മള് പുറത്തന്ന് വാങ്ങരുത്തന്ന് പറയും അത് മറ്റു പല കാരണം കൊണ്ടാണിപ്പ നിലൽ ട്രോളിംഗ് നിരോധനം മറ്റു ള്ളൊണ്ടാണ് അല്ലെങ്കില് ഞമ്മള് എന്നാലും ഞമ്മള് വീട്ടിലൊക്കെ ഇപ്പോയും ആ ഒരു ഇതന്നെ പഴമക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ പറയും കഴിക്കാനും രസം നല്ല ആസ്വദച്ച് കഴിക്കാൻ ആരും ഇല്ല നമ്മളെ ആൾക്കാർ മാത്രൊക്കെ ആണെന്നുണ്ടെങ്കില് എങ്ങനെയായാലും മത്തിയോണ്ട് കിട്ടുന്നിങ്ങള് അത്രയും ഒരു ഇത് പറഞ്ഞതൊണ്ട് പറയുന്നതാണ് അതിൽന്ന് കിട്ടുന്ന ഒരു രസം ഞമുക്ക് മറ്റൊന്നും കിട്ടൂല്ല മറ്റേതൊരു വി ഐ പി മീൻ ആ ഒരു നൽക നമ്മൾ അതിനെ കാണൂ അതൊന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കൊണ്ടുവരും അല്ലെങ്കില് കൊണ്ടുവരുന്നല് വീട്ടിൽന്നൊക്കെ തന്നെ സാധാരണയായിട്ട് അങ്ങനെ കുറവായിരിക്കും ഒന്നാമത് അതിനും ഭയങ്കര പൈസയപ്പാ പൈസ കൂടുതലാകുമ്പോ സാധാരണ ആരും വാങ്ങാനും മെനക്കെടാനൊന്നും നിക്കുന്നില്ല ഇപ്പൊ ചെറിയ മത്തിക്ക് വരെ മൊത്തത്തില് വില കൂടീന്ന് കട്ടോ
അതെ മത്തിന്റെ ഒരു കാര്യം പറഞ്ഞ എത്യാന്റെ കാര്യം എന്താന്ന് വച്ചാല് നമുക്ക് ഏറ്റവും വി വില കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുന്ന് കിട്ടുന്ന ഒരു സാധനം മറ്റു മീനുകള് ചിലപ്പോ ചിലപ്പോ പല സ്ഥലത്ത് നിന്നും കയറ്റിയക്കുന്നതരിക്കും നമ്മടെ സമൂഹത്ത് തീർന്ന് കിട്ടുന്ന സാധങ്ങളായിരിക്കും ചിലപ്പോ അത് അതുകൊണ്ട് വില കുറവായിരിക്കും. ഇപ്പോഴത്തെ കാര്യം ഏ മാറ്റംണ്ടാവും വന്നൊണ്ട് ഇപ്പൊ ഇത് മാത്രല്ല ഇപ്പൊ നമ്മള് നാട്ടില് കിട്ടുന്ന ഏറ്റവും പിന്നെ ആ സമയത്ത് കിട്ടുന്ന സീസണിൽ എന്നാന്ന് പറയാം അപ്പൊ മഴക്കാലത്ത് കിട്ടുന്ന ചില പഴങ്ങളുണ്ട് ചക്കപ്പഴം പിന്നെ അങ്ങനെ കുറച്ച് പഴങ്ങളുണ്ട് ആ ചക്കപ്പഴം ആ സമയത്ത് കഴിക്കുകയാണെങ്കിൽ ആ മഴക്കാല രോഗങ്ങൾക്കുള്ള ഏറെ ശമനം അതിൽന്നുണ്ടാവുന്നതാണ് ഒരു പ്രകൃതി ഒരു നിയമം അത് അത് ആ പ്രകൃത് ആ സമയത്ത് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി ട്ട് പിന്നെ ഈ ദൈവം ഉണ്ടാക്കിയ ഒരു സ ആ പഴാണ് ആ പഴം മാങ്ങയാണെങ്കില് വേനൽക്കാല രോഗങ്ങള് ആ സമയത്ത് ഉണ്ടാവുന്ന പഴാണ് മഴ മാമ്പഴം ഈ മാമ്പഴം ആ സമയത്ത് കഴിക്കായാണെങ്കിൽ നന്നായി കഴിക്കാണെങ്കിൽ ഭക്ഷണം പോലും ഉപേക്ഷിച്ചിട്ട് ആ സമയത്ത് മാങ്ങ കഴിക്കുകണെങ്കിൽ അത്രയും ബെനിഫിറ്റ് രോഗപ്രതി രോധത്തിനും മറ്റും ഗുണം ശരീരത്തിലുണ്ടാവും ആ ഡോക്ടർമാർ തന്നെ പ്രൂവ് ചെയ്യുന്നതാണ്. അതുപോലെ പക്ഷെ അതൊന്നും പക്ഷെ അതൊന്നും ര രക്ഷിതാക്കളോ അല്ലെങ്കിൽ നമ്മൾ പോലത്തെ ആൾക്കാരോ ശ്രദ്ധിക്കയില്ല നമ്മള് അത് ഒക്കെ ഏ വില കുറച്ച് കണ്ടിട്ട് പിന്നെ പുറത്തുള്ള ഭക്ഷണവും അല്ലെങ്കിൽ സാധാരണ ഇത് തിന്നുന്ന പോലെ ചോറും മറ്റൊക്കെയാണ് നമ്മള് കഴിക്കാറ് പക്ഷെ ഇതൊക്കെ ശ്രദ്ധിക്കാണെങ്കിൽ ഈ ഭക്ഷണത്തിൽ ഒരുപാട് ചിട്ട കൊണ്ടുവരാൻ പറ്റുംന്നാണ് എന്റെ അഭിപ്രായം
ആ അതായത് ഞമ്മള് ഇങ്ങള് മാങ്ങയും ചക്കയും പറഞ്ഞപ്പാണ് പഴ കാലത്ത് നമ്മൾ കണ്ട വന്ന സ് സ്ഥിരമായിട്ട് കഴിച്ചിരുന്ന നല്ല ആസ്വദച്ച് കഴിച്ചിരു സാധനാണ് കശുവണ്ടി അതിന് ആ പൊർത്തി വാങ്ങാം അങ്ങനെ എന്തൊക്കെയാണ് ഞങ്ങളെ നാട്ടിൽ പറയാറ്. ഏതായാലും അതിനുണ്ടായി രുന്ന ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിലവിൽ അത് എടുക്കാൻ പോവാനോ അല്ലെങ്കിൽ അത് പറി ക്കാന അത് വീണെടുത്തൂന്ന് എങ്ങനെ ഇപ്പ എടുക്ക അത് വിചാരിച്ചിട്ട് മാത്രം ഇപ്പോഴത്തെ കുട്ട് കൾക്കൊന്നും അത് ചോദിച്ചാ ചിലപ്പോ അറിയണമെന്നില്ല. ആകെ ഇപ്പൊ അവർക്ക് അറിയാൻ സാധ്യത നിലവിൽ ചിലപ്പോ അതിന്റെ ആ വിലകൊണ്ടായിരിക്കും ഏതായാലും നമ്മടെ സമയായിന്ന് തോന്നുന്നു.
ആയിക്കോട്ടെ ശെരി
ഓക്കെ ശരി